ഹലോ
ആഹ ഹലോ ഹലോ പറ
ചക്കന കൊണ്ട് ഹീഷ
പറയടാ
സുഖലേ
ആഹ് സുഖം. നിൻക്കോ
ച്ചോ
ചായ കുടിച്ചു
ന്ത സ്പെഷൽ
സ്പെഷ്യൽ എന്തപ്പാ ഇവടെ നാത്തൂന്റെ മോള് ഒര് സ്പെഷ്യലണ്ടാക്കിന്നു അത് കയ്ച്ച്.
ങ്ങളൊന്നുണ്ടാക്കൂല.
ഞാന് ണ്ടാക്കിറ്റല്ല ഇന്നിപ്പോ ഓൾക്കൊരു പൂതി ഇണ്ടാക്കാം വാണ്ടി
ഓ എന്ട്ടെന്താ ണ്ടാക്കി
എന്ന്ട്ടൊരു ഫ്രഞ്ച് ഫ്രൈസും മയോണൈസും ചിക്കനെല്ലം മിക്സ് ചെയ്തൊരു ചെറിയൊരു ലോഡഡ് ഫ്രൈസ് സ്ന്റെ ടച്ച്
ചീസ് ഇണ്ടായിര്ന്നോ
ചീസ്ട്ടിനോന്നറീല എനക്കിപ്പൊര് ബൗള് കൊണ്ട് തന്ന് ഞാനത് കഴിച്ചു പിന്നാ വേറന്താ നീ പൊറത്തെല്ലം പോയി ഫുഡ്ഡയ്ക്കോ
ഞങ്ങള് ങ്ങനെ എന്താണ് പറയീട്ടോ ഈ മാസം ഒര് മാസം ഒരെട്ടം ഫുഡ്ഡയ്ക്കൊള്ളൂ ഇന്ന് പോയി കയ്ച്ച് ഞമ്ള് ഈ അറ്ത്ത മാസം ഈ ഡേറ്റ് കഴിക്കൊള്ളൂ പറയും. എവടെ അടുത്ത ആഴ്ച്ച പിന്നീം പൂത്യാവും.
ആഹ് അത് ശെ അതെന്താങ്ങനെ മാസക്കണക്ക്
അത് നമ്മളെ ഹെൽത്ത് നോക്കണ്ടേ എന്ന്ട്ട് പ്ലാൻ ചെയ്ത് പോവുട്ടാ ഇവ്ട്ന്നറീം നമ്മക്ക്ഞ്ഞും പോയിറ്റ് വറൈ റ്റി കഴിക്കണം കൊറേ നമ്മളിങ്ങനെ കൊറേ നമ്മളിങ്ങനെ കഴി താത്ത നമ്മക്ക് വെറൈറ്റി കഴിച്ചോക്കാറീം ന്നട്ടങ്ങനെ പോവും എവടെ എപ്പ പോയാ ഇനിക്ക് ബ്രോസ്റ്റ് മതി
ആഹ് അത് ശെരി ബ്രോസ്റ്റിന്റെ ആളാ അൽഫാമ് ആഹ്
ഈ രണ്ടിലേതെങ്കിലും ഒന്ന്മ്മെ ഞാൻ സ്റ്റോപ്പാവും.
ആഹ് അത് വേണം ന്ന് പറയാ രാത്രിയല്ലേരിക്ക പോവാ രാത്രിയായിരിക്കുല്ലേ ഏ
എന്താ
രാത്രി ആയിരിക്കും അല്ലേ പോവാന്
ആഹ് കരണം കാക്കുവര്മ്പത്തിന് ആ രാത്രി ആവും പിന്നെ മറ്റേ ബ്രോസ്റ്റ് ഐറ്റംസ് ക്ട്ടണെങ്കി രാത്രിന്നെ പോണം. അല്ലാതെ കിട്ടൂല
പിന്നെ വേറെന്താ
ഏ
വേറെന്താന്ന്
ങ്ങള് ഫുഡ്ഡയ്ക്കല്ണ്ടാ?
ആഹ് ഞമ്മള് പിന്നെ നമ്മളെ കാക്കൂ വരണ്ടേ
ഏ
കാക്കു വരണ്ടേ. ഹസ്ബന്റ് വന്നാലേ പോകാൻ പറ്റൂ ഇല്ല ല്ല ല്ല
ഏ ആ പിന്നെ ഓഡ്ർ ചെയ്ത് കഴിക്കല്ണ്ടോ
ആഹ് ഓഡർ ചെയ്ത് അത്യാവശ്യം കഴിക്കും
ഏ ഞാനിവിടെ ഓഡർ ഇപ്പ അറിയാം നമ്മക്ക് ഫുഡ് നമ്മക്ക് ഫുഡ് ഇങ്ങട്ടും വരുത്തിക്കാന്ന് പറയും പക്ഷെ വന്നാല് ഈ പാത്രം നമ്മളെന്നെ മോറണം. നമ്മളെന്നെ വളമ്പണം.
ആഹ് അപ്പൊ വേണ്ടാന്നറയും. ഓഡറ് വരുത്തിക്കൂല
അപ്പ അ അത് ആലോയിക്കുമ്പ തോന്നും ആണ്ടാവടത്തിന് പോയി കഴിക്കാ അറയു ക്ഷെ അവിടെ പോയി കഴിച്ച എന്താ കുഴപ്പം അത് വാണം ലൈമ് വാണം മറ്റേത് വാണം ഇത് വാണംന്നറഞ്ഞിട്ടിങ്ങനെ നമ്മള് പെരേ തുഞ്ഞിപ്പറുന്നൂറുപ്പ്യോ ഇതിങ്ങനെ അമ്മളോഡറെയ്യൊള്ളൂ ചാവടെ പോയി കഴിക്കുമ്പോ എന്താവോ ഇങ്ങനെ വര്ണ്
ആഹ്
അങ്ങനെ ചൊറേണ് ഞങ്ങളിപ്പ ലാസ്റ്റ് കഴി ച്ചതെന്താന്ന്ക്കോർമ്മയില്ല ഞാ എൻ്റടുക്ക് പോയാലിൻ്റടുക്കെത്തി കഴിഞ്ഞാല് ഭയങ്കര പൂതിയാണ് അത് വാണം ഇത് വാണം മറ്റേ വാണം ഇത് വാണം ഇറ്റധികം പൊറത്തോയി കഴിക്കും പിന്നിം പോവാൻ ട്രൈയും പിന്നെ കാക്കു രാത്രി ഒന്ന് ഫ്രീ ആവുഒള്ളൂ ആ ചങ്ങായി വന്ന് പൊറത്ത് ഫുഡ് കഴിക്കുമ്പോത്തിനും
അതേ എന്റെ ഇപ്പൊ നമ്മളങ്ങന്നെ പൊറത്ത് പോയിട്ട് കഴിക് ക്കാനിൻട്രസ്റ്റ് വന്ന് പെട്ടെന്നൊരു പൂതി വന്നയിഞ്ഞാ പിന്നെ അപ്പാടെ പോയി കഴിക്
അപ്പ കഴിക്കും നമ്മള് പിൻ നാളക്ക് വച്ച്ങ്ങാണ്ട്
ആഹ് അത് ശരി ആഹ് പിന്നിങ്ങന് ഗൾഫ് ഫിലെല്ല്ള്ള ആൾക്കാരായാല് നാട്ടില് വന്നയിന എപ്പളും പൊറത്തന്നല്ലെണ്ടാവാ എടക്കെടെ ഇപ്പ പോയിറ്റ് ആഹ് ആ ഒരു ഏഴു മാസയായി
ഏഹ് വ വണ്ണിയിർറേക്കാരല്ലേ
ആഹ് വണ്ണിയറാവുമ്പം വരുന്ന് പറയുന്ന് ഇൻശാ അല്ലാഹ്
ഞാൻ ഇന്നിപ്പിതാ പറാട്ട കഴിച്ച്
പൊറോട്ട ഉം അതെ അത് നല്ല ടേസ്റ്റ് റ്റൂ ഉണ്ടല്ലോ അതല്ലെ നമ്മക്കൊരു ഇത് ഒന്നാമത് ഞമ്മക്കോ ഭയങ്കരിഷ്ടം അപ്പം പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യല്ലാലോ കുട്ടികള്ക്കും ഭയങ്കരിഷ്ടായിരിക്കും ഉണ്ടാവ്വാ അവര്ക്ക് ലോഡഡ്ന്നെല്ലാ പൊറത്ത് തെന്ത് ഫുഡ് ആയാലും അവരിക്കീ അകത്ത്ന്നുള്ള ചോറ് അത് ഇത് അതൊന്നും വേണ്ട ണ്ടിയരൂല ഇവര്ക്കീ പൊറത്ത്ന്ന്ള്ള ഫുഡ് ഭയങ്കര ഇഷ്ടായിരിക്കും പൊറത്ത്
പീസ്സാ ഷവർമ്മ അൽഫാമ് ഞങ്ങൾ ഇവിടെന്ന് പറഞ്ഞു പോവും നമ്മക്ക് വെറൈറ്റി പിടി ക്കന്നാണ് ട്ടാണ് ഇവിടന്ന് പോവ ആ പക്ഷെ അവടെത്തി കഴിഞ്ഞാ എന്താണാവോ ഇതിമ്മണ് കേറി ക്കൈഞ്ഞാ വേറൊന്നും വാേണ്ട ആഹ് അതിവടെ മണാ നമ്മളീ ഭാഗത്ത് റെയ്റ്റ് കൊറവ്ള്ള സ്ഥലണ്ട് നല്ല കോണ്ടിച്ചില് കിട്ടും ചെയ്യും അങ്ങനെ ഇവടന്ന് തിന്നലാണ് അത് ഓവർ വെയ് പി ഒന്നാമതെക്ക് ചീസോവറ് തിന്നാൻ പേടിയാണ്
ആഹ്
സ് ഭയങ്കര ഡെയ്ഞ്ചറാത്രേ
അതെയാ ക്ഷേ അതെല്ലാം ഗുണ സാധനാന്ന് ഭയങ്കര ടേസ്
ടേസ്റ്റുവാണ് അതന്നെ മനുഷ്യന്മാര കൊല്ല്ണ സാനങ്ങളാണ് ഈ ലോഡഡ് ഫ്രൈ ഈ ചീസും മറ്റേ ചുറ്റ് ട്ടതും ന്തൊക്കെ
ആഹ് അതെ അത് ഭയങ്കര ടേസ്റ്റാവുമ്പോ അങ്ങനെ അടിച്ചും കേറ്റും പിന്നെ ഞമ്മളെപ്പോലത്ത ത്താൾക്കാരെല്ല എപ്പെങ്കിലല്ലെ കഴിക്കുന്നുള്ളൂ ഇത് ഡെയിലി കഴിക്
പിന്നെ നമ്മളൊന്നു ആലോയിക്കൂല
ആഹ് ഡെയിലി ദെവസും കഴിക്കുന്നാക്കെല്ലം അത്
അപ്പലേ ഈ എന്താണീ ബർഗറ് കഴിക്കണമെന്ന് എപ്പിഴും ആഗ്രഹമാണ് പക്ഷെ കഴിക്കാൻ പോയാ ഞാൻന്താ കാട്ടാ അയിത്തെണ്ട് പച്ചക്കറി മാ പിന്നെ എന്ത് ബർഗറ്ന്നോയ്ക്കും ഇന്നോട് ആ പച്ച തക്കാളി പച്ച കാബേജ് പച്ച ഉള്ളി ഇനക്ക് തിന്നാ പോവൂല പൊതുവേ എനിക്ക് ഉള്ളി ഇഷ്ട ഇല്ലാത്ത ആളാണ് ഞാന്.
ആ. അത് കഴിക്കണടാ ബർഗർ എന്ന് പറഞ്ഞാല് എന്റെ മോന് അങ്ങനെതിന്നാ. ആ രണ്ട് ബൺ നെ സെപ്പറേറ്റ് ആക്കി അയിന്റെ ഉള്ളിലുള്ള ഞാൻ പറ അങ്ങനല്ല ബൺ ഇതങ്ങനെ അടിച്ചു ഒരു പിടിക്കങ്ങ് കടി
തിന്നണം പണ്ടത്തെ ബണ്ണ സാധാ ബണ്ണേനു ഇപ്പഴാണ് ബൺ വ്യത്യാസ വന്നത് അന്നക്ക ബൺ ഇഷ്ടംണ്ടായിന്നീല. അതന്ത് നമ്മളെ നമ്മള് പനിക്കും പനിക്കുമ്പോ ഉയോഗിക്കുന്ന ബെണ്ണില്ലേ അതില് നമുക്ക് തന്നീ നോക്ക ഇപ്പ എല്ലാം അപ്ഡേറ്റ്
ആ ഇപ്പൊ സെസാമനല്ലാം ഇട്ട ബൺ അല്ലേ മേലയില് നല്ല അടിപൊളി ബണ്ണല്ലേ. വീട്ടില ഇണ്ടാക്കോ ബർഗറല്ലാം ഇണ്ടാക്കോ?
ഉം ഞാന് അധികം ഉണ്ടാക്കല് ഷവർമ്മ ബ്രോസ്റ്റ് പിന്നെ എന്താ അങ്ങനത്തെ കാസ് ഐറ്റംസ് ഉണ്ടാക്കി കേക്ക് എപ്പ ഉണ്ടാക്കിയാലും പാളും.
അതെ ഞാൻ ഇതുവരെ കേക്ക് ഉണ്ടാക്കിട്ടില്ല.
എന്താ ആ ഗുലാബ് ജാമു ഒരിക്ക ഉണ്ടാക്കിന് സക്സസ് ആയിന്. ഇതേപോലെ കേക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്ത ഏട്ടത്തി ഉണ്ടാക്കുന്നുണ്ട് അവള് നല്ല ല്ല കേക്ക് ബേക്കേറ ഉണ്ടാക്കും നല്ലണം ചെയ്യും.
ഹസ്ബന്റനെ കൂട്ട് വന്ന് കേക്കണ്ടാക്കൂല ഒന്നും ഉണ്ടാക്കൂല. ഉണ്ടാക്കി കോളായി കഴിഞ്ഞാല് ഇവിടെ സ്കൂൾ ചെക്കന്മാരല്ലേ കാളിയാക്കി കൊല്ലും ഞമ്മൾ ഒന്ന് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്നത് വരെ മ്മക്ക്
അതെ അതെ അത് ശെരി.
ഞാന് ഇവിടു ഒരുവട്ടം പഴംപൊരി ഉണ്ടാക്കിട്ട് ഞാനിങ്ങനെ സാധാ നമ്മ എണ്ണില് കോരി ഇടുമ്പോ ഓർമ്മില്ലാതെയരുന്നു പ്ലേറ്റക്കെ ഓരിട്ടത്.
ആ അത് ശെരി എന്തോ?
അപ്പൊ അത് എണ്ണ പിടിച്ചിട്ട്
ആ.
എന്നെ പിടിച്ചിട്ട ഇവര് തിന്നുമ്പോ എന്നനെ കുറ്റം പറയ ചീത്തറിയാ അപ്പൊ എനിക്ക് അത് ഉണ്ടാക്കാനുള്ള മൂഡ് തന്നെ പോയി ആഹ് പിന്നെ ഞാനിവിടെ ആരല്ലെങ്കിലും എന്തലൊക്കെ ഉണ്ടാക്കും.
ഉം ഞാനും നല്ല കുക്കാന്ന് അത്യാവശ്യം എന്റെ വീട്ടിന്നന്നെ ഉണ്ടാക്കലുണ്ട് പക്ഷെ ഇവിടന്നങ്ങനെ സ്പെഷ്യലൊന്നും ഞാൻ പിടിക്കലില്ല.
അതന്നെ ഇക്ക ഒരു പേടിയാണ് കോളായി കഴിഞ്ഞാല് നമ്മളെ കളിയാക്കാന്
അതെ അതെ നമ്മളേതായരു സമയം വരുമ്പം അത് ഇട്ട് കാച്ചിയാ മതി.
ഞാൻ പറയും ഇന്റോടെ പോയാല് ഞാന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കും മക്കരോണിയാണ് മക്കരോണിയെ പല പ പല രൂപത്തിൽ ഉണ്ടാക്കും ഞാന്. റെസ്റ്റോറന്റ് സ്റ്റൈലൊക്കെ ഞാൻ ഉണ്ടാക്കും. പക്ഷെ ഇവിടെ ഒന്ന് ഇണ്ടാക്കാൻ പറഞ്ഞാല അറിയില്ല അതിലിപ്പോ ഏതൊക്കെ ഇടുക അതില് എങ്ങനെ ഉണ്ടാക്കുക ഞാൻ വിശ്വസിക്കൂലാന്ന് പറയും. നല്ല ഫുഡ് ഉണ്ടാക്കും അടിപൊളിയാണ് അതിന്റെ മഞ്ചൂരിയാന നല്ല ടേസ്റ്റ്ണ്.
ആ അതന്നെ എന്റെ സിസ്റ്റർമാരെല്ലാം നല്ലണ് ഉണ്ടാക്കും. ഫുഡ് അത്യാവശ്യം ഞാനും ഉണ്ടാക്കും ഓരോ നാൾ ഓരോ ഇതില് ഒരാളെ സ്പെഷ്യല് കടി ഇതില് ഭയങ്കര സ്പെഷ്യൽ ആ ചിക്കന്റെ ഐറ്റംസ് അല്ല അൽഫാം അതുപോലെ ബ്രോസ്റ്റ് കാര്യങ്ങള് അതെല്ലാം നല്ല ഉണ്ടാക്കും. ഒരാള് കടികള് നല്ലത് ഇണ്ടാക്കും.
ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് അതേ അല്ല അതല്ല ആ ആ ഫ്രഞ്ച് ഫ്രൈസ് തന്നെ അത്ക്ക്ണ്ട ഉണ്ടാക്കി. അപ്പ എന്ത ഓർമ്മയില്ലാതെ എണ്ണ ചൂടാവാതായി.
വിട്ട് ആഹ് പോള നെയ് കുടിക്കും. അന്നേരം. എണ്ണ അങ്ങനന്നെ ഇതാക്കി കുടിച്ചു കളിക്കും അത്.
ആ പിന്നെ ഒരുസം പിന്ന എണ്ണ പൊടിച്ച നമ്മ കുക്ക് കൂട്ടാൻ കൊണ്ടപത്തില്ലേ. അരും ഇന്റെ വരൽ എന്ണ്ടാക്കിയാലും സപ്പോർട്ടിംഗ ആണ് പ്രത്യേകിച്ച് ആ ഹസ്ബൻഡ് എന്ണ്ടാക്ക നെഗറ്റീവ് അറിയില്ല അപ്പ പോസിറ്റീവ് അറിയുമ്പോൾ ഞാൻ പിന്നെണ്ടാക്കി കൊടുക്കൂ നെഗറ്റീവ് പറഞ്ഞു കിഞ്ഞാൽ സാധനം ഉണ്ടാക്കികൊടുക്കൂല അ ഞൻ പറഞ്ഞ ചെയ്ത് കൊറച്ചൂ നെഗറ്റീവ്നോട് ആ ഫുഡിനറ്റി പറഞ്ഞാല് പിന്നെ നി ലൈഫ ഫുഡ് കാണ അറിയ
ആ എന്ത് മൂരിനെ പൊരിച്ചോണ്ടന്ന്ല്ലെ തിുന്നണണംന്ന് വിചാരിക്കും
ഞാൻ പറ ഒറ്റ വട്ടം നെഗറ്റീവ് പറഞ്ഞാല് പിന്നെ ഫുഡ് ഞൻ ഇങ്ങക്ക് ലൈഫില് ഉണ്ടാക്കി തരില്ല അതോണ്ട് പിന്നൊക്കെ പറഞ്ഞത പാത്തോ പിന്നെ പാത്തോ എന്നാ വിളിക്കട്ടോ പിന്നെ ഇങ്ങനെ വീട്ട് വിളിക്കണ ചെറിയ പേരാണ് അപ്പ എളുപ്പത്തിന് കിട്ടാൻ വേണ്ടീട്ടേ അപ്പൊ ഇതില് ഇത് സാധനംകൂറവാണ് ഇതില് ഇത് ലേസം കൂട ഇത് നോക്കിക്കേ അന്റെ സധനം സെറ്റ് ആയിക്കാരം ഡത്ത പ
അല്ല മൂപ്പർക്കറിയ പറഞ്ഞഞ് കൊടുത്താ പിന്നെ നീ ആ സാധനം ജന്മത്തി ഉണ്ടാക്കി കൊടുക്കൂന്നല്ല പറഞ്ഞത് അപ്പ പിന്നെ വെറുതെ എന്തിനാ കിട്ടുന്നതും കുറ
കൊറയണ്ട ആ അതൊക്കെ അറിയാം അപ്പ നിലക്ക് നല്ല പറഞ്ഞഞ് കഴിഞ്ഞാൽ കൊഴപ്പമില്ല എന്റെ കാകാര് അങ്ങനെണ് ഒരാള് തിന്ന് കഴിയുന്നവരെ ഒന്നും മുണ്ടൂല്ല മറ്റേ ആൾ തിന്നുമ്പോ കുറ്റം പറഞ്ഞോണ്ടി
ആഹ അന്റെ ആ അന്റെ ഏട്ടത്തിന്റെ ഭർത്താക്കന്മാർ അങ്ങനെ ഒരാൾ എന്തായാലും കുഴപ്പല്ല അവര് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒന്നും ഇല്ല. രണ്ടാമത്തെ ആള് ആ രണ്ടാമത്തെ ആളായി യ്യോ നല്ലതായ പോകെ പുക് നമ്മളങ് കൊല്ലും ചായിക്കനാലണ്ടല്ലോ.
ഏ
അതൊരു ഒന്നൊന്നര കൊല്ലലായിരിക്കും
ഉം ചിലർ അങ്ങനെയാണ്.
എന്നാ പിന്നെ ശരിയന്നാല് ഓക്കെ